ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാം കേൾക്കാം സുഖല്ലേ
എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴ ഇപ്പോ ഇന്നില്ല അതുകൊണ്ട് സന്തോഷണ്ട്
ഏഹ് ഞങ്ങക്കൊന്നും മഴയൊന്നുല്ല ഇല്ല ഇല്ല മഴയൊന്നുല്ല
ഇന്നലെ ഇണ്ടായിരുന്നില്ല
ഇന്നലേ ഇല്ലായിന് ന്നെ രാവിലെ അങ്ങനൊന്നു പെയ്തു പിന്നെ പെയ്തിട്ടൊന്നുല്ല
ഇവിടെ മഴ പെയ്യാതെ നിന്നാ ഭയങ്കര വെയില് പെയ്താ പിന്നെ നാശം പൊറത്തെറങ്ങാൻ പറ്റത്തില്ല അങ്ങന ത്തൊരവസ്ഥയാ അവിടെ പിന്ന പ്രശ്നല്ലല്ലേ
ഇല്ല്യല്ല കൊയപ്പോന്നുല്ല
ഇവിടെ മഴയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തുണികളക്കെ ഒണങ്ങാൻ ഭയങ്കര പാടാ അപ്പൊ തുണികള് അവിടവിടെയൊക്കെ പറക്കീ ഇട് ടേം കാര്യങ്ങളൊക്കെ ഒണക്കി എടുക്കണ്ടേ
ആഹ്
അതെ എന്താണ് ആഹാരൊക്കെ കഴിഞ്ഞോ
അതെ ആഹാരം ഉച്ചക്ക്ള്ള ഇണ്ട്
ആഹ് രാവിലത്തത് ആഹ് ഞാനിപ്പോ ഇപ്പ കഴിച്ചന്നേ ഒള്ളു ഞാ ഇപ്പൊ കഴിച്ചതേ ഒള്ളു ആഹ് എന്തായിരുന്നു ആഹാരം
അഹ് പത്തിരീം ചിക്കക്കറി ഇണ്ടേനി രാവിലെ
പത്തിരിയും ചിക്കൻ കറി ആഹ് ഞങ്ങളവിടെയൊക്കെ എന്തെങ്കിലും വിശേഷ ദെവസങ്ങളിലാ പത്തിരി ചിക്കൻ കറിയൊക്കെ നിങ്ങക്ക് എല്ലാ ദെവസോ അതാ
എല്ലാ ദിവസൊന്നുല്ല എല്ലേതും ഉണ്ടാക്കും നൂൽപ്പുട്ട് പുട്ട് അപ്പം ദോശ ഇഡലി
ഇവടെ പിന്നെ ഇപ്പൊ എളുപ്പ് പ്പ വഴി ആയതോണ്ട് ചപ്പാത്തിയുടെ പാക്കറ്റ് വാങ്ങിച്ചു വെക്കും എന്നിട്ട് കറികള് തലേ ദിവസം മടിയണല്ലോ? ഭയങ്കര മടിയ അപ്പൊ തലേദിവസത്ത് കറി എടുത്ത്- ത്ത് മാറ്റി വെച്ചിട്ട് ചപ്പാത്തി ചൂട റെഡിമെയഡ് ചപ്പാത്തി കഴിക്കാം.
ആഹ്.
ഈ മഴ ആവുമ്പോഴത്തേക്കും ഭയങ്കര ഉറക്കാ രാവിലെ-
ആഹ രാവിലെ മഴെയ്താ വന ഇരൊക്കെ വരും
ആ അത അങ്ങനെ ഉറങ്ങിപ്പോവും അതുകൊണ്ട്- ഈ ഹാഫ് ആയിട്ട് വേവിച്ച ചപ്പാത്തി ഇപ്പം ഭയങ്കരമായിട്ട് എനിക്ക് ഉപയോഗം ഉണ്ടായി. ക്ക
ആഹ് പിന്നെ കറികളൊക്കെങ്ങ എങ്ങനെ ഇണ്ടാക്കിയ തേങ്ങ അരച്ചിട്ടാണോ ഉണ്ടാക്കല്?
ആഹ തേങ്ങ അരച്ചിട്ടാ കൂടുതലും തേങ്ങ അരച്ചിട്ടാ പക്ഷെ എനിക്ക് തേങ്ങ അരച്ച കറികൾ ഇഷ്ടമല്ല. എനിക്ക്. എനിക്ക് മീനിന്റെ പുളിയിട്ട കറികളൊക്കെയാണ് ഇഷ്ടം എനിക്ക് ഭയങ്കര എരിവ് ഭയങ്കര ഇഷ്ട്ടാവാ. ഞാന് ഒരു കറിയും എരിവില്ലെങ്കിൽ ഞാന്- മുളകല്ലേ എരിവിനുള്ള മുളക്- അത് ഞാൻ ചോ ചോറിന്റെ സൈഡിൽ വെച്ചിട്ട് കടിച്ച് കടിച്ചു തിന്നും. അപ്പൊ ഇവിടെ ഉള്ള ഉപ്പായൊക്കെ എന്നോട് പറയും നിന്റെ എന്താ? ചോര വെന്നീറായി പോും ചോരന്നും ഇല്ലാതായിപ്പോും അങ്ങനെ കഴിക്കരുതെന്ന് പക്ഷെ പക്ഷെ എനിക്ക് എരിവിണ്ടാവും ആണോ?
ആഹ എനക്ക്ല്ലാതെ പോകൂല വരും.
എരിവിന്റെ ആളാ ഞാന് പക്ഷെ എനിക്ക് എരിയും കേട്ടോ എന്റെ- വയറു വരെ എനിക്ക് കത്തും പക്ഷെ എനിക്കത് വേണം. അങ്ങനൊരു ഇതാണ്. വയറ് കത്തിയാലും ഞാൻ എരിവ് കഴിക്കും.
ഇവിടെ അങ്ങനെയന് ഉപ്പാക്കും ഉമ്മാക്കും നല്ല എരിവേണം.
വണല്ലേ ഇവിടെ ഉമ്മാക്ക് പറ്റില്ല. ആണ്ട എനിക്ക് പിന്നെ ഉമ്മാക്ക് ഇവിടെ- വേണ്ട ഉപ്പ കൊഴപ്പില്ല പക്ഷെ ഉപ്പാക്ക് എരിവ് കൂട്ടിക്കൂടാ ഇപ്പം. ചെറിയൊരു ഓപ്പറേഷന ഒക്കെ കഴിഞ്ഞിരിക്കും അപ്പൊ അധികം ഒന്നും അങ്ങനെ കഴിച്ചുടാ. അതിനെന്താ ഞാനല്ലാം കഴിക്കും. അങ്ങനെ അവിടെ എന്താ എന്തൊക്കെയാണ് ഈ- ആ തേങ്ങ അരച്ചുള്ള ഫുഡുകളല്ലേ ആഹാരങ്ങളല്ലേ?
തേങ്ങ അരച്ചതുും ഉണ്ടാക്കും അരക്കാതെ ണ്ടാക്കും. മുരിങ്ങ താലപ്പലക്കറികളൊക്കെ അതുകൊണ്ടാക്കും തേങ്ങരച്ച- സാമ്പാർ മത്തൻ കറി അങ്ങനെയൊക്കെ ണ്ടാക്കും.
സാമ്പാർ തേങ്ങ അരച്ചാണോ ചെയ്യുന്നേ?
ത തേങ്ങ വറുത്തരച്ചുണ്ടാക്കും.
ആഹ് ഇവിടെ അങ്ങനെയല്ല.
ഏ
ആ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറ് കറി- കുക്കറില് ഇത് കഷ്ണങ്ങളൊക്കെ വരിയിടും കഴുകീട്ട്. എന്നിട്ട് പുളി വെള്ളം ഒഴിക്കും, പിന്നെ സാമ്പാർ പൊടി എനിക്ക് രക്ഷക്കുണ്ടല്ലോ ഞാനല്ല- ഇപ്പൊ പുതിയ നൂതന സാങ്കേതിക വിദ്യയിലുള്ള ആളാണ്. അപ്പൊ സാമ്പാറ് പൊടി എല്ലാം ഇടും. ഉപ്പിടും ആ കായം കായപ്പൊടിയിടും. പിന്നെ ആ നേരത്തെ പറഞ്ഞില്ലേ പുളിവെള്ളം ഒഴിച്ച്- ആവശ്യത്തിനുള്ള ഇത് വെക്ക് വെള്ളോഴിക്ക. കുക്കർ വെച്ച് അടക്ക നാല് വിസില് കഴിഞ്ഞു ഇറക്ക. ആ, മറ്റേ കൊച്ചുള്ളി കൊച്ചുള്ളി ഇല്ലെ ചി സവാളല്ലേ ചെറിയ ഉള്ളി അത് കുനു കുനാന്നരിഞ്ഞ് ആ വറ്റൽ മുളകും, കടുകും എല്ലാം ഇട്ടിട്ട് താളിച്ച് അതിന്റെ മുകളിൽ ഒഴിച്ചുകഴിയുമ്പോ സാമ്പാർ റെഡി.
ആ
പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ
തേങ്ങ അരക്കാതെ ആ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാ
പക്ഷെ ഞങ്ങളിങ്ങോട്ട് തേങ്ങ അരച്ച് വെക്കത്തില്ല
ഞങ്ങൾ വടുത്തോ കൊറെ തോന്ന ആൾക്കാരുണ്ട് ഒരു പത്ത് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം തേങ്ങ അരക്കാതേ ണ്ടാക്കിയ ഇണ്ടാവൂല.
ആ അംഗസഖ്യ കൂടുതലാണെങ്കിൽ തേങ്ങ അരക്കണം ആ ഇവിടെ അംഗസംഗ്യ വളരെ കുറവാണ് പക്ഷെ കറി വേണം കറി ഒന്ന് ചാറ് ല്ലേ ചാറ് ഒത്തിരി വേണം ചോറിട്ട ചാറി കുളിച്ചു നിക്കണം ചോറ് ചോറ് കാണരുത്. ഞാനും ചാറൊക്കെ ലാസ്റ്റ് ഉ കുടിക്കും ഈ വരുമ്പ ഇരിക്കില്ലേ പാത്രത്തിന്റെ ആ ഞാൻ നാടൻ സംഭവങ്ങളുടെ ആളാ
പിന്നെ ഉപ്പേരിയാക്കൊക്കെ തേങ്ങടൊഇങ്ങൾ ഉപ്പേരികൾക്കൊക്കെ
തോരനാണോ ഉപ്പേരി ഉദ്ദേശിക്കുന്ന തോരൻ വറവൽ
തോരല്ലേ നമ്മ സാധാ ഉപ്പരി കാബേജ് ക്യാര
ആ, ഈ. അറിയ പയർ ഉപ്പേരി അതാണോ പയറൊക്കെ അതില് തേങ്ങയിടു അതില് മഞ്ഞപ്പൊടിയും. ആ മഞ്ഞപ്പൊടിയും ജീരകവും തേങ്ങയും മുളക് കൂടെ ഇടിക്ക് ഞാൻ ബാക്കിയൊന്നു ഇടില്ല. ഞാനെ. അതന്നെ നിങ്ങളവിടെ ഏതാ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള. പ്രധാനപ്പെട്ട ആ ഏരിയയിലേക്ക് ഫുഡ്
ഫുഡ് ഞങ്ങാ ഞങ്ങൾ പിന്നെ സ്പെഷ്യൽ എപ്പളെങ്കിലു ഒക്കെ ഉണ്ടാക്കലു ഉള്ളു. രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെയൊക്കെ.
പ്രത്യേക ദിവസങ്ങൾ വരുമ്പോഴൊക്കെ.
ആ ഉണ്ടാക്കും
എഗ്ഗ് ബിരിയാണിയാണോ?
ബിരിയാണി ഉണ്ടാക്കും നെയ്ച്ചോറ് കടായി അങ്ങനത്തൊക്കെ ഉണ്ടാക്കും പ്രത്യേക ദിവസങ്ങളിൽ ചിക്കൻ കടായില്ലേ പൊരിച്ചിട്ട് ചോസൊക്കെ പകർന്നിട്ട്.
ആണോ അതവിടെ ഇല്ല കേട്ടോ.
ഏഹ്.
എന്ത് ദോസ
തക്കാളി ടൊമാറ്റോ ജ്യൂസ്
ആ ഇവിടെ ഈ ചിക്കൻ മറ്റേന്റെ പേര എന്ത്‌ . ചിക്കൻ കടായില്ല ഉം ചിക്കൻ ചില്ലി. ചിക്കൻ ചില്ലി ഉണ്ടാക്കും അതെല്ലെ അതിലാണ് സോ ചിക്കൻ ചില്ലി ഞാൻ ഉണ്ടാക്കും ക്യാ പ്സിക്കോ ഇതൊക്കെ വെച്ച്.
അതേപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കും.
കൊണ്ടാട്ടം കൊണ്ടാട്ടം എന്ന് പറഞ്ഞ ചിക്കൻ കൊണ്ടാട്ടം അതെങ്ങനെയാ?
ചിക്കൻ പൊരിച്ചിട്ടന്നെ ചിക്കൻ പൊരിച്ചെടുത്തിട്ടേ പിന്നെ അയിക്കുള്ളി ഒക്കെ വറത്തിടുക കറിവേപ്പില ഇതൊക്കെ.
ആഹ് ആഹ്.
പിന്നെ? അതന്നെ. പിന്നെ അവ വലിയ മുളക്ണ്ടല്ല? ഒരു വ ത്തത്തിലില്ലരു ഉണ്ട മുളക് കാപ്സൊളോ ആ ആ അതൊക്കെടും
ഓ അതൊക്കെ ഇട്ടിട്ട് എ മസാലയിട്ട് പുരട്ടി എടുക്കൊ
ആ
അയിനക്കൊപ്പം കഴിക്കുന്നെന്താ പ്രധാനായിട്ട്
ബിരിയാണിയെന്നെ ചിക്കൻബിരിയാണിയോ ബീഫ്ബിരിയാണിഎന്തെങ്കിലൊ
ഒ ബിരിയാണി കൊപ്പം കഴിക്കുന്നതാണ് ഞ കരുതി നമ്മെളെ പലാരഇല്ലേ അതിനൊപ്പം കഴിക്കുന്ന സംഭവണന്ന്‌
ആ
ആല്ലല്ല ബിരിയാണികാ ഞങ്ങളവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങള് പൊറത്ത്പോവുമ്പം പൊറത്ത ഹോ ട്ടൽന്നൊക്കെ കഴിക്കാറ്ണ്ട് അല്ലാതെ ഇങ്ങനെ കഴിക്കാറില്ല ഇങ്ങനെ കഴിക്ക ഇവ്ടെ ആരും വെക്കാറില്ല എന്നുള്ളതാണ് സത്യം.
അ അതാണ് വ്ട ന്റെ ന്റെ കാകുന് ഹോട്ടൽ പണിആണ് അവന അവന് പണ്ടെ പിന്നെ പണ്ടാലിപണിവുമ്പോ പിന്നെതല്ലേ ണ്ടാക്കു വീട്ടില് ആരേലൊക്കെ വെച്ച്ടുക്കാണ്ടെങ്കി അങ്ങനെ വെച്ചുകൊടുക്കും ചെയ്യും. ആരേലും ഓഡ്ർപറയണേ
ആ പണ്ടാലി പണിയാണെന്നുണ്ടെങ്കിപിന്നെ സുഖല്ലേ ഏതെല്ലാം തരത്തിലുള്ള ഫുഡ് കഴിക്കാൻ പ
ഉം
അതെ ഇവിടെ പിന്നെ വലിയ അതൊന്നുല്ല ഇവടെ ഇവടെ ഊണിന്റെ പ്രദേശ ഊണും നാടൻ എന്തെക്കേണ് ഇവടെ കൂടുതൽ പിന്നെ നമ്മളതിലൊക്കെ ഒള്ളൂ ഇങ്ങനെ നോൺവെജക്കെയിട്ടുള്ളൂ.
ആ ഞമ്മള് അധികംല്ല ഓഡർ ക ഇണ്ടാവുമ്പോലെ അങ്ങനെണ്ടാക്കും പിന്നെ നമ്മളല്ലാത്തപ്പയ്മ്മന്ന് ആഡ് വെജിറ്റബിളയ്ന്ന്‌ ഉപയോഗി ക്കല് അധികം.
ഇപ്പൊ ഉപ്പക്ക് വയ്യാണ്ടിഇരിക്കുന്നോണ്ട് കൂടുതലേ നമ്മള് കൊഴിപ്പുള്ള ഒന്നും ഉണ്ടകില്ല എണ്ണ്യേൽ അപ്പം എല്ലാം ഇങ്ങനെ ആവില് വേവിച്ചെടുക്കുന്നതും അധികം എണ്ണയില്ലാത്തതും വെള്ളഒഴിച്ചിട്ട് വേവിക്കുന്നതൊക്കെ അപ്പം ആ എന്താണ് ആരോഗ്യപരമായിട്ടുള്ള ഫുഡ്ഡ്ള്ആണ്പ്പോ കൊറേനാളോണ്ട് ന്റെ വീട്ടിലേക്ക് ഓടി അപ്പ എരിവും പുളിക്കൊക്കവേണ്ടി ഞാനിങ്ങനെ എനിക്ക് സൈഡിൽ വെക്കാറുണ്ട്. പാത്രത്തിന്റെ സൈഡിൽ അങ്ങനെ പക്ഷെ നമ്മക്ക് ഒന്നിങ്കിലൊരു പാഠം കിട്ട്മ്പൊ ചമ്മന്തിയല്ലേ ഞാന് എന്തെങ്കിലും ഇല്ലെങ്കില് ആ എന്തെലും ഇല്ലെങ്കില് ഒരു മൊള ലുംഞാന് എവിടുന്നെങ്കിലും ഞാന്ഒപ്പിച്ച് ഞാന് എന്റെ സൈഡില് വെക്കും.
അഹ്
കടിച്ച് കടിച്ച് കഴിക്കാനായിട്ട്. എന്തെങ്കിലും പോണ്ടേ നമുക്കൊരു വായ്ക്കൊരു രുചി കിട്ടണ്ടേ അങ്ങനെ വേണ്ടി ചി
സീലായ പിന്നെ അത് മാ